ഹലോ ആഹ കേൾക്കുന്നുണ്ടാ കേൾക്കുന്നുണ്ടാ ഹലോ
ഹലോ
ആ കേൾക്കുന്നുണ്ടോ
ആഹ ഇപ്പൊ കേൾക്കുന്നുണ്ട്
സുഖാണോ ഹലോ ആ സുഖമായിട്ടിരിക്കുന്നു കേൾക്കന്ന് കേൾക്കുന്നു കേൾക്കന്ന് സുഖമായിട്ടി ഇരിക്കുന്നു
ഇന്ന് ഞായറാഴ്ചയക്കെല്ലേ
ആ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ കല്യാണത്തിന് വീട്ടിലോട്ട് വന്നതാ ആഹ് കല്യാണം കഴിഞ്ഞിട്ട് വന്നതാ
എവിടെ നീ
നമ്മുടെ ന വീടിന്റെ അടുത്ത് തന്നെ
ഓ ആരിതാ ഇങ്ങള് അറി അരിതിലും കല്യാണേനി
ആ അതെ നമ്മുടെ ഇത് നെയബേഴ്സിന്റെ
ആഹ് ആഹ് ആഹ് ഇങ്ങളെന്താ ചൊയ്ചേനൂ മുമ്പ് ഇവിടെ മഴയുണ്ട് എണ്ടോന്നോ
ആഹ് മഴയുണ്ടോന്ന് ചോദിച്ചതാ
ആ മഴ കൊറച്ച് നേരത്തുമ്പ് ഇണ്ടായിനി ഇപ്പൊ മഴ പെയ്ത് കയിന്
ആണോ നമുക്ക് നല്ല വെയിലിന്ന് മഴയില്ല
ഇവിടെ മഴ കൊറച്ച് നേരത്തുമ്പ് നല്ല മഴേനി അത് കഴിഞ്ഞേശം ഇവിടെ വെയില് അടച്ചിട്ടില്ല
നമുക്ക് ഒരാഴ്ച കൊണ്ട് മഴയായിരുന്നു ഇന്നലെയ ഇന്നാ ഒന്ന് വെയിൽ കണ്ടത്
എഹ്
പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ മൈലാഞ്ചിടിയിലൊക്കെ മസ്റ്റ് ആണല്ലേ മൈലാഞ്ചി കല്യാണം ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്
ആഹ്
ഉണ്ടല്ലേ
ഇങ്ങള് ഇന്ന് മുസ്ലിംസിൻ്റെ കല്യാണത്തിനായിനൊ പോയിനത്
പയ്യൻ മുസ്ലിമും പെണ്ണ് ഹിന്ദു
ഓ ഇൻ്റർ കാസ്റ്റോ എങ്ങനെ എങ്ങട്ട് പോയി വന്നു ഇപ്പൊ രസം ഇണ്ടായിന് എന്തൊക്കെയേനി ഫുഡ് ഇണ്ടായിനേ
സാദാ സദ്യയായിരുന്നു
ആഹ് ഓഡിറ്റോറിയത്തിന്നായിനോ കല്യാണം
മറ്റെ കൺവെൻഷൻ സെന്റർ ഭയങ്കര കല്യാണ ഒരുപാട് ആളൊക്കെ ഉണ്ടായിരുന്നു
വലിയതായിരുന്നോ
ആഹ് വല്യ വല്യ വല്യ പിന്നെ വേറെ അങ്ങനെ ഈ കല്യാണത്തിന് മുമ്പായിട്ട് ഈ മെഹന്തിടിയിലൊക്കെ ഉണ്ടായിരുന്നു രണ്ടോ മെഹന്തി ആഹ് മെഹന്തി മെഹന്തി അല്ല ഹൽദി ഹൽദി മഞ്ഞളൊക്കെ തേക്ക് ആ ഹൽദി ക ഇല്ല ഇല്ല ഇല്ല ഇല്ല നമുക്ക് നമുക്ക് അങ്ങനെ മേലാൻ ചെടിയിലല്ല നമുക്ക് ഹൽദിയാണ് ഹൽദി അങ്ങനെ ഇപ്പം വന്നതല്ലേ പണ്ടൊന്നും അങ്ങനെ ഇല്ലല്ലേ
ഏട്ടാ നിങ്ങള് എന്ത് ഡ്രസ്സ്ട്ടീനിീന്ന് പോയ ഇപ്പം പാർട്ടി വേറാ
അല്ല ഞാാന ഒരു ചുരിദാറ് പാർട്ട് വേർ ചുരിദാറ് ഉ സാരിയൊക്ക കൊടുക്കണന്നുണ്ടത് ഹസ്ബൻഡ്ോട്ട് പോയി
ആഹ
പോയി വന്നതേ ഉള്ളു സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ എത്തിയതേ ഉള്ളു സാരിയെ കൊടുക്കണ എന്നായിുന്ന വിചാരിച്ചിരുന്ന പിന്നെ ഈ മഴ മഴയക്കോളൊക്കെ കണ്ടപ്പം വിചാരിച്ചു വേണ്ടന്ന് ആ മാത് മഴയന്നതിന് സാരിയ എടുത്തരു സുഖമില്ല പഠിക്കന്നന്ന പഠിക്കുവന്ന പഠിക്ക പഠിക്കുന്ന ആളന്നോ ഉ
പഠിക്കേന
ആണ
ലൈക് ആഹ വെക്കേഷൻ അങ്ങോട്ടൊക്കെ പോയി
ആ വെക്കേഷൻ നമ്മള് കൊറെ സ്ഥലങ്ങള്ൾ പോയി
ഏതൊക്കെ സ്ഥലം
നമ്മള് രാമേശ്വരം ം പോയി കൊടൈക്കനാൽ പോയി പിന്നെ തൃപ്പരപ്പ് പോയി പൊന്മുടി പോയി അങ്ങനെ കുറെേ ട്രിപ്പുണ്ടായിരുന്നു ഉ ഞങ്ങളിപ്പോ രണ്ട് രണ്ട മൂന്ന് ദിവസം ഒരാഴ്ച ആതേള്ളു തൃപ്പുരപ്പ തമിഴ്നാട്ടിലാണ് ഹലോ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ ആണോ വെക്കേഷൻ ടൂറ ഒന്നും പോയില്ലേ
ആ ഞങ്ങള് സാധാരണ കൊറ ട്രിപ്പ്ൊക്കെ പോവേണ്ട് പക്ഷെ ഇപ്രാവശ്യത്തെ വെക്കേഷനിില് കുറവാണ് അപ്പൊ അങ്ങളും ആ അതൊന്നല്ല ഞങ്ങള് ഇപ്രാവശ്യം ആകെ രണ്ട് സ്ഥലങ്ങള് പോയിട്ടുള്ളൂ ഒന്ന് കോഴിക്കോട് ബീച്ചും പിന്നെ കൂടല്ലൂരില്ലേ
ആഹഹാ ഗൂടല്ലൂര് അത എവിടെയാണ്
ഗൂടല്ലൂര്ന്ന് പറയുമ്പം എങ്ങനെ ഇപ്പ പറയാ ഊട്ടി പോ
ആഓ അറിയാംറ അറിയ അറിയ അറിയാം കേട്ടിട്ടുണ്ട് ഇപ്പഴേ നല്ല ആ
പിന്നെ ഞങ്ങള് ഫാമിലില്ലേ എല്ലാ ഫാമിലിയും കൂടെ കൂ എല്ലാരുംപാടേ ഒത്ത് റിസോർട്ട് ട്ടൊക്ക എടുത്ത് അവിടെ നിക്കാന്നൊക്കെ വിചാരിചീനീ പക്ഷെ എന്താ അറീല പ്ലാൻഒക്കെ ഇട്ട് എല്ലാർക്കും ഒരു ഡേറ്റും പിന്നെ ഒക്കപാട കൂടി ഒ ല. അപ്പൊ പിന്നെ പോയില്ല അത്രന്നെ.
ആ അതെല്ലാ. ഫാമിലി മൊത്തം കൂടെ ആകുമ്പഴേ എല്ലാ ഓരോരുത്തർക്കും ഓരോ സൗകര്യങ്ങളല്ലേ ഒരാൾക്കൊ
ആ അപ്പൊ ഓൽക്കൊക്കെ വെക്കേഷനായിട്ട് സൊയലെ ണ്ടായോണ്ട് പിന്നെ പോവണ്ട വിചാരിച്ച്. ഇങ്ങളങ്ങനെ പോയിന്യെ ട്രിപ്പ്‌ഒക്കെ?
ഞങ്ങളൊക്കെ ട്രെയിനി പോയി.
അല്ല അങ്ങനെല്ല. ആരുടെ കൂടെ പോയീന്യെ ഫാമിലീന്യോ?
ക്കളുമായിട്ട് നമ്മൾ ടൂറിന് പോകുന്നെ എപ്പഴും ഫാമിലിആയിട്ടാ രണ്ടുപേർ പഠിക്കും ആഹ് പഠിക്കുന്ന രണ്ടു പേര് ഉം പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്?
ഇന്റെ വീട്ടില് മ് മ് മ് ഉപ്പ, ണ്ട് ഉമ്മണ്ട്, അനിയത്തിണ്ട്, അനിയനുണ്ട്
മൂത്ത ആളാന്നോ?
ആ
പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളല്ലാതെ? ഗൂഡല്ലൂ പറഞ്ഞാലേ മൊത്തം എങ്ങനെയാണ്ടത് കാണാൻ കാഴ്ചക്കൊക്കെ എങ്ങനെയാത്
നിങ്ങളവിടെ ഇതുവരെ പോയില്ലാ
ഇല്ല ഇല്ല കേട്ടിട്ടേ ഉള്ളൂ ഊട്ടി പോയിട്ടുണ്ട്
ആ ഊട്ടീല് ഞാനും പോയിട്ടുണ്ട് ഗൂഡല്ലൂർ ന്ന് പറയുമ്പോ ഇപ്പ ഇങ്ങനെ നമ്മള് ഊട്ടി പോയൊക്കെ പോലെ തന്നെ ഫുള്ള് പച്ചപ്പ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സിറ്റി പോലൊന്നും അല്ല അങ്ങനെ ഒരു ഗ്രാമം പോലെ
മ്
ഉള്ള്ക്ക്ങ്ങനെ കൊറൊക്കെ ഇ കുറച്ചൊക്കെ പോയാ കൊറേ കാടൊക്കെ കാണാം പിന്നെ അവിടെ ഇന്റെ വാപ്പാക്ക് അവിടെ- ഇണ്ട് സ്ഥലണ്ട് അത് കാണാനും ഞങ്ങള്
ആ നിങ്ങ- മ്മടെ റിലേറ്റീവ്സും അവിടെ നിങ്ങൾ വീടും സ്ഥലമൊക്കെ ഉണ്ടായോണ്ട് പോയത അല്ലേ
അങ്ങനെ അങ്ങനെ ഇനി പോയിനെശേഷം പിന്നെ സ്ഥലം കഴിഞ്ഞതിന്റെ ശേഷം ങ്ങള് എല്ലാരും ഒത്തപ്പോ പിന്നെ ഇങ്ങനെ അവിടെഉള്ള കുറേ സ്ഥലങ്ങളും കാണാൻ പോയി അങ്ങള് ന ഞങ്ങളുടെ സ്ഥലം കാണാനായിരുന്നു പ്രത്യേ കാര്യായിട്ട് പോയിനത് പിന്നെ എന്തായാലും സ്ഥലം കണ്ട് കഴിഞ്ഞപ്പം വേറെള്ള സ്ഥലങ്ങളും കാണാൻ പോയി
ആ അങ്ങനെ
പിന്നെ ഞങ്ങളെ എല്ലാവരും ഞങ്ങളെ ഫാമിലിന്ന് പറയു മ്പം എല്ലാരും ഉണ്ടായിന്
ഓ
അപ്പം പിന്നെ വീട്ടിൽന്ന് ഫുഡൊക്കെ ഉണ്ട ആ അത് വീട്ടിൽന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയ ശേഷം ഓരോരുത്തരും ഓരോരുത്ത ഇത്ത കാറും കൊടുത്ത് അപ്പൊ ങ്ങള് നാല് കാറിലെന്നു പോയിന് ഓക്കപ്പാടെ
ഓ ഓ ഓ ഓ
ഇപ്പ നാല് കാറില് ഫുഡ ഒക്കെ ആയി പോയി പിന്നെ അവിടെ ഹ ഗൂടലൂര് എത്തുന്നതിന്റെ മുമ്പ് ഒരു ചുരം ഉണ്ട് അവിടുന്ന് ഫുഡ്ക്കെ കഴിച്ചതിന്റെ ശേശേനു പോയിനത്
ആ വ വ വയനാടക്കെ പോയിട്ട് നിങ്ങക്ക് അവിടുന്ന് വയനാടൊക്കെ പോവാന് എളുപ്പല്ലേ
ആ അത് എനിക്കറിയില്ല അവിടെ എടുത്തണെന്ന് തോനുണ്ട് വയനാട് പോലത്തെ ഒരു ചുരൊക്കെ ഉണ്ട് അതൊക്കെ കേറിട്ടാണ് അവിടെ ഏ ത്ത വയനാടിന് അങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് അറിയില്ല കേട്ടോ
ആ ആ പിന്നെ വേറെ എന്താണ് നമ്മള് മലപ്പുറം എന്താണ് മലപ്പുറത്തരു മ്യൂസിയം ഉണ്ട് തേക്ക് മ്യൂസിയംക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ടിട്ടുണ്ട്
ആഹ അവിടുക്കും ഞങ്ങൾ പോയിനി അത് മലപ്പുറം മറ്റേ നിലമ്പൂരില്ലേ നിലമ്പൂരിലണുള്ളത് അവിടക് ഞങ്ങൾ പോയിന്ന് അന്ന് ഞ പോയ നാറാ ഞാറാച്ചല്ല തിങ്കളാഴ്ച്ച നു നാറായ്ച്ച അവിടെ ക്ലോസ് ആണ് അപ്പൊ തിങ്കളാഴ്ച അന്ന് ഒഴിവ് ള്ളരു തിങ്കളാഴ്ച ഞങ്ങൾ പോയിന്നു
തേക്ക് മ്യൂസിയം അവിടെ ആണെന്നല്ലേ പറയുന്ന്
ഏ അങ്ങനൊന്നുംനിക്കറിയില്ല പക്ഷെ ഞങ്ങൾപോയിനട്ടോ അന്ന് നല്ല രസംണ്ടായിന് ഞങ്ങൾ അന്ന് പോയന്ന് പറയുമ്പോ ഇന്റെ കസിൻസിന്റെ കൂടെന് പോയിനത്
ഓ ആ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ മ്യൂസിയം
ഏ ഇങ്ങിട്ട് അന്ന് പോയിന്ന് ഞങ്ങൾ എല്ലാരുംപാടുണ്ടായപ്പോ കൊറെ ഫോട്ടോ ഫോട്ടോക്കെ എടുത്ത് ഫോട്ടോ എടുക്കാനും വേണ്ടി ഞങ്ങള് കാര്യയിട്ട് അങ്ങട്ട് പോയിനത് പിന്നെ അവിടൊക്കെ കണ്ട് അയിന്റെ അടുത്തുള്ള ഒരു കടയിൽ കയറി ഫുഡൊക്കെ കയിച്ച് അവിടന്നനെ തിരിച്ച് പോന്നു
പോയപ്പം ഫാമിലി എല്ലാരൂട പോന്നേല്ലേ രസം
ആഹ് എൻക്ക് ഇങ്ങനെ ഒറ്റക്ക് പോണന്റെക്കാട്ടില്ഇഷ്ടം ഇങ്ങനെ എല്ലാരതും കൂടെ ആരതേ ലൊക്കെ കൂട പോണതാണ് ഇസ്തം
കോളേജിന്നൊക്കെ ടൂറ് പോവാറുണ്ടോ
കോളേജ് ഞാൻ ഫസ്റ്റ് ഇയർ ഇപ്പ ചേർ
ചേർന്നേള്ളൂ ആ അഞ് തേർഡിയർ ആവുമ്പഴേ കാണുംല്ല ഫ ഫൈൻലിയറാണ് കോളേജിന്നൊക്കെ ട്രിപ്പിന് കൊണ്ടോവുന്നത്
ആ അല്ലെ ഇങ്ങനെ ഇത് അവിട സ്റ്റഡിടൂറൊകെ ണ്ടാവൂലേ ഇങ്ങനെ വിസിറ്റ് ചെയ്യാന്
അങ്ങനയൊക്കെ ഫൈന്റിയർ ആവുമ്പോ മസ്റ്റായിട്ടും പോണോന്ന് പറയും കോളേജുകാര് പറയും
ആ
പിന്നെ വേറെന്താ വിശേഷം പുസ്ത പുസ്തകോക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ ഒരുപാട് വായിക്കുന്ന ആളാന്നോ
ഞാന് ഒരു രണ്ട്കൊല്ലം മുമ്പൊക്കെ ഇങ്ക് ഇങ്ങനെ ബുസ്തകം വായിക്കാൻ നല്ല താല്പര്യം ഇഷ്ടൊക്കെ ഉണ്ടായിനി ഇപ്പൊ അങ്ങനങ്ങനെ കൊറഞ്ഞ് വരുണ്ട് അതെന്താറ്റ്സാല് നിങ്ക്ക്കറീല്ല അപ്പ ഇങ്ങന വർക് കൂടിഉണ്ട് ബുസ്തകവായിക്കാൻ വല്യ താല്പര്യം കിട്ടേല അതോണ്ടാ
അങ്ങനെയ ഞാൻ വിചാരിച്ച് ആ ബുക്കൊക്കെ വായിക്കും
എങ്ങനെ
മലയാളം ആ ഞാൻകൂടുതലും വായിക്കുന്ന മലയാളം തന്നെ വായിക്കുന്നത് നിങ്ങള് ഇംഗ്ലീഷ് ബുക്കാ വായിക്കുന്നേല്ലേ
അല്ല ഞാന് രണ്ടും വായിക്കും നിക്കും മലയാളം വായിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇംഗ്ലീഷ്
ഇഷ്ടം ഇംഗ്ലീഷ് വായ്ക്കുന്നത് ആ
പക്ഷെ ഞാന് പണ്ട് രണ്ട് വായിക്കിൻ വായിച്ചീനേശം ഇപ്പ അങ്ങനെ വായിക്കല്ല
ശരിയടാ ഞാന്നെപിന്നെ വിളിക്കാം ശരി ഓക്കെ
ആയിക്കോട്ടെ ആയിക്കോട്ടെ